ഓഹ് കേക്കാവോ കേക്കവോ. ഹലോ.
ആഹ്. ആഹ്. ആ കേ കേക്കാം.
ആഹ് എടയ്ക്ക് ചെറിയൊരു ഇതുപോലെ ഇങ്ങനെ ഉണ്ടായിരുന്നു, ' '
ഹലോ കേൾക്കുന്നുണ്ടാ കേ
കേക്കാം പക്ഷെ ഇടക്ക് വിട്ടു വിട്ട് പോവുന്നുണ്ട്
പോന്നുണ്ട് നെറ്റ് നെറ്റിന്റെ കുറവായി
ആഹ്
ഉം പിന്നെ അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം
പിന്നെ വിടെ സുഖാട്ടക്കരിക്കുന്നു കുഴപ്പില്ല അവിടെയോ
ആഹ് ഇവിടെയും സുഗായ്ട്ടൊക്കെ ഇരിക്കുന്നു കൊഴപ്പൊന്നുല്ല പിന്നെ ങ്ങള് ഫാമിലി മൊത്തം ഒരു ഗെറ്റ് ടുഗെദർ ആയിരുന്നുന്നൊക്കെ പറഞ്ഞു
ആഹ് ചെറിയൊരു വെക്കേഷന അല്ലേ ആഹ് ചേട്ടന്റെ ഇവിടുത്തെ കസിൻസും ഒക്കെ ആയിട്ടായിരുന്നു ചേട്ടന്റെ പെങ്ങള് ഏഹ് എറണാകുളത്ത് ഫാമിലി ആട്ട് അവിടെ സെറ്റില ഏഹ് അപ്പം മോന് ഒരാള് ള്ള ഒരു മോനേ ഉള്ളൂ ചേച്ചിക്ക് അപ്പൊ അവര് ഇതുപോലെ വെക്കേഷന ഒക്കെ ആവുമ്പോ വരും വരുമ്പോ എല്ലാരും കൂടെ ഒന്ന് ഏഹ് കൂടും ചേട്ടനും ചേച്ചിക്കുംകൊക്കെ ജോലിയുള്ളത് അവിടെയ അവർക്ക് എപ്പഴും ഒന്നും വരാൻ പറ്റില്ല ഇല്ല വന്നാൽ ചേച്ചി വന്നാലും മന്നോ രണ്ടോസത്തെ സ്റ്റേ ചെയ്തിട്ടങ്‌ പോവ ചെയ്യുന്നത് അതുപോലെ വെക്കേഷനക്കെ ആവുമ്പട ലീവ് എടുത്ത് പക്ക് ഫ്രം ഹോം എടുത് ട് വന്ന് വരുന്നു
വെക്
നമ്മളൊര് എല്ലാരും കൂടെ ഒരു ഏഹ് ഫെങ്ഷൻ പോലെ വെച്ചിട്ടുണ്ടായിരുന്നു
ഉം ഉം
ഉം റപ്പില്ലല്ലേ ആഹ് കൊയ പരാൻ പറ്റുന്ന കൊറയാ കൊറെറെക്കെന്നില്ല അടുത്തടുത്തൊക്കെ ഉള്ള സ്ഥലങ്ങളല്ല അപ്പൊ നമുക്ക് ആഹ് എല്ലാരും ഒരു ഗ്രൂപ്പുണ്ട് കസിൻസ് ന്ന് പർഞ ഗ്രൂപ്പ് അ അതിനകത്ത് മ്മള് പേ താജിഡും അപ്പൊ എല്ലാതെൻ ടൈമും സ്ഥലവും സമയവും ഒക്കെ നോക്കിക്കൊണ്ട് ടൈമ ഒക്കെനോക്കിക്കൊണ്ട് നമ്മൾ രു സെറ്റ് ചെയ്യും
ഉം ഉം
അതിനകത്ത് ഒന്ന് രണ്ടാൾക്കാാര് ഇവിടെ ഇല്ല നാട്ടില് ഇവിടെ ചേട്ടനാണെങ്കിൽ ഒരു അനിയനും അനിയത്തിയോ ഉള്ളത് അപ്പൊ അനിയൻ പുറത്താ സൗദിയില പിന്നെ നിയന്റെ വൈഫ്ണ്ട് അപ്പൊ പുള്ളിക്കർ അവരൊക്കെ ഉണ്ട് പിന്നെ പനീന്റെ വൈഫിന്റെ അരങ്ങേറ്റം ഉണ്ടായിരുന്നു സംഗീത അരങ്ങേറ്റം അപ്പൊ അതിനെല്ലാരും കൂടെ
ഓട് ഉം
ഉം
എല്ലാരും കൂടെ വരുമ്പോ ഒരു സന്തോഷം
അതെ അതെ ഞങ്ങള് പിന്നെ അങ്ങനെ ഏ ഇത് മാത്രമല്ല നമ്മളല്ലാതെ ഇതുപോല കല്യാണം ഒക്കെ വരുമ്പോ എല്ലാവാരും കൂടെ കൂടും
ഉം ഉം
ഉം ഇപ്പ എന്റെ വീട്ടില അങ്ങനാ വീട്ടിലാണെങ്കിലും കസിൻസ് എല്ലാം കൂടെ എന്റെ വലിയച്ഛന്റെ മക്കളൊന്നും കാണത്തില്ല അവരൊക്കെ ഹൈദരാബാദിലും അവിടെ ഇവിടെ അവര് ഫാമിലിട്ടൊക്കെ അവിടെ വല്ല പ്പോഴൊക്കെ ഇതുപോലെ വരുമ്പോ ജസ്റ്റ് ഒന്ന് എല്ലാരും കൂടെ ഒന്ന്
കൂടും ഉം വരുമ്പംഇങ്ങനെ കൂടുന്നത് വല്ല ഹോട്ടല ആണോ അതെ കുടുംബ വീട്ടിൽ തന്നെ എല്ലാരും കൂടെ കൂടെയാണ്
ക്ക് നമ്മളെ വീടുകളിൽ തന്നെ ഏതെങ്കിലും ഒരാളുടെ വീട് അങ്ങനെ ഡിസൈഡ് ചെയ്യുംമ്മ മെസ്സേജ് ഗ്രൂപ്പ് ചർച്ച ചെയ്യുമ്പോ ഓരോ പ്രാവശം ഓരങ്ങനെ
ഓ ഓ
തെങ്കടോ ഉ അങ്ങോട്ട് ഇങ്ങോട്ട് എല്ലാരും കൂടെ
എ പ്പെ രസായിരിക്കും
അപ്പൊ ഒരാളുടെ വീട്ടിലൊന്നും ഇല്ല എല്ലാരുടെേയും വീട്ടിലോട്ട് നമ്മുക്ക് ചെല്ലാം അങ്ങനെ
ആഹ് ഉള്ളു
ആഹ്താന്താ ഇതിപ്പ ഞങ്ങ ഇവിടെ ഞങ്ങള് സെപ്പററ്റ് ഞങ്ങള് വേറെ താമസിക്ക ചേട്ടന്റെ വീട്ടില് ഇവിടെ അനിയനും അനിയനും ഫാമിലിയ ഒക്കെയണ്ടണ്ട് അപ്പൊ അവർക്കുള്ള വീട് അപ്പൊ നമ്മള് ചേട്ട മക്കെ വിളമ്പള് വേറെ സെപ്പറേറ്റ് ഇടാ താമസിക്കുന്നത് അപ്പം
ഉ
ഇവിടെഞ ങ്ങള് വന്നിട്ട്ങ്ങനെ ഗെറ്റുകറൊന്നും വച്ചിട്ടില്ലപ്പ ഇ വടെ അമ്പലത്തിലെ പരിപാടി ഒക്കെ വരുമ്പോ ഉത്സവ നമ്മളൊക്കെ വരുമ്പോ ഇവിടെ ഓരോ കരയ വെച്ച അപ്പ കര അങ്ങനെ ഇവിടത്തെ കരോത്സവം വരുമ്പോ എല്ലാരെയും വിളിച്ചു അവടെ രണ്ട് വർഷം കഴിഞ്ഞ അവടെ താമസമായിട്ട് അതിനു മുന്നത്തെ വർഷം ഒന്നും ഞാണ് വിളിച്ചില്ല ഈ വർഷം എല്ലാരെയും വിളിച്ച് ഒന്ന് ചെറിയ ജസ്റ്റ് ചെറിയൊരു രീതിയില് എ ഒന്ന് ആഘോഷിച്ചു ഉ കാര്യം പിന്നെ നമുക്ക് എപ്പഴും പറ്റണൊന്നില്ല നമ്മള് സാഹചര്യം ഒക്കെ വെച്ച് പറ്റുമ്പോങ്ങളെല്ലാരും വിളിക്കും ആഹ്
ആഹ് അപ്പം
ഹലോ
ഇപ്പൊ പിള്ളാരും ഹലോ ഏന്നില്ലേ
അയ്യോ ആന്ന് ആഹ് കേക്കാം കേൾക്കാം എടക്ക് എടക്ക് വിട്ടു പോവുന്നുണ്ട്
എന്തോ
ആഹ് പിള്ളേരെല്ലാം കൂടെ ആവുമ്പോഴത്തേക്കൊ ഒരു മേളവാ ഇവിടെ ഇവിടെ ഞങ്ങക്കട് ത്ത് അമ്പലങ്ങള് ഇഷ്ടം പോലെ അമ്പലങ്ങളുണ്ട് അടുത്തടുത്ത് അപ്പോ ഓരോ അമ്പലത്തിലു ഓരോരോ വരവ് ആഹ് അപ്പ ഒന്ന് മാറുമ്പൊന്ന് ഒരു ഉത്സവ പത്ത് ദിവസത്തെ ഉത്സവാ ഇവിടെ അപ്പൊ ഒന്ന് തൊടങ്ങി പകുതിയാവുമ്പൊ അടുത്ത ഉത്സവം അപ്പൊ എല്ലാം കൂടെ ഞങ്ങള് ഈ ജെൻ ജെൻഷ് അപ്പൊയാ ജെൻസും വരാം അപ്പ മയത്തിലങ്ങും അവടെ അട്ത്ത് സെമിത്തേരി ആണ് മൊത്തം ഒരു മേളവാ കൊറേ ഉം വാ ഒരു രണ്ട്
ഉ
ബെഹളവാ ആ മൈക്കിം പാട്ടും
ഉം ഉം ഉം
ഉം വ്ടെ കൂടുതൽ അമ്പലവാ
അപ്പം ആഹ് കുടുംബക്കാരൊക്കെ അടുത്തുള്ളപ്പോ എല്ലാരും വരുവായിരിക്കുംല്ലേ
ഇവിടത്തെ ഞങ്ങള് മാ ട്ത്താണെങ്കി എന്റെ വീ ഹലോ കേക്കാവോ
ആഹ് ആഹ് എടയ് കട്ടാവുന്നു ആഹ് പർ
പ്പം ആഹ് മാറിയത് ചേട്ട്ന്റെവ്ട്ന്ന് കൊറേ ഇങ്ങേ മാറിയേ ഇപ്പൊ ത്ത് ഞങ്ങള് താമ നമുക്ക് വീട് നോക്കികി ട്ടിയത് ഇണ്ടായിര്ന്ന് അപ്പൊ ചേട്ടന്റെ വീട്ന്ന് കൊറച്ച് ഇച്ചിരി ദൂരേന്ന് ന്നാലും
ഓലെ
ത് പത്ത് ഇ ഇരുവത് ഇരുവത്തഞ്ചേ ന്റെ ചെല്ലാം എന്റേത് പത്ത് മിനിറ്റൊന്നും വേണ്ട എ എന്റെ വീട് ഞങ്ങള് താമസിക്ക് ത്യേ പത്ത് മിനിറ്റ് പോലും വണ്ടി പോവുവാണെങ്കി അപ്പ അത്രേ അടുത്താ അപ്പം ചേട്ടന്റെ വീട് അങ്ങു ആഹ് അങ്ങ് അപ്പം വീ എടക്ക് ആഹ് എന്റെ വീട്ട്ന്ന് അമ്മയ് അച്ഛനും ക്കെടക്ക് ഇങ്ങോട്ട് വെരൊക്കെ ചെയ്യും അനിയത്തിം അനിയത്തി ക്വോ കല്യാണം കഴിച്ച് കൊണ്ടുപോയതും എന്റെ വീടിന്റെ കൊർച്ചപ്പർത്തും മാറിയാ
ആഹ് ഉം ഉം അപ്പ എല്ലാരും അട്ത്ത്ടുത്താണ്
ആഹ് ഞങ്ങ് എന്റെ വീടിന്റെ അടുത്ത സ്റ്റോപ്പിലാണ് അനിയത്തിയെ കൊണ്ടുപോയത് അതെന്റെ അടുത്ത ജെങ്ഷൻലാണ് എന്റെ വീട് അപ്പൊ രണ്ട് ആഹ് മൂന്നും അടുപ്പിച്ച് ച്ച് ഞങ്ങക്ക് താമം
ഓ ഓ ഓ
ആഹ് അപ്പൊ മ്മ്ക്ക് അടുത്ത എല്ലാരും അങ്ങോട്ട് പിന്നെ ചേട്ടൻ ആഹ് ചേട്ടനെ പിന്നെ ഒളിച്ചിരി എ ദൂരെ
ഉം ഉം പിന്നെ ഉത്സവത്തിനൊക്കെ നല്ല വല്ല്യെ വല്യെ രീതിയിലുള്ള ഉത്സവാണാ വല്ല്യെ ആനകളൊക്കെ ഉള്ള
ആഹ് വല്ല്യെ പരിപാടിയൊക്കെ ഉണ്ട് ആഹ് അഞ്ചാം ഉത്സവം തൊട്ട് പത്താം ഉത്സം വരെ ഇവ്ടെ ആഘോഷവാ ഓരോ ഉത്സവവും ഓരോ കരക്കാര് വെച്ച് പ്രോഗ്രാം നടത്തും പകൽക്കാഴ്ച ഇ ത്തേ അങ്ങനെ ഇ ഫ്ലോട്ടൊക്കെ ഇല്ലേ അതുപോലെക്കെവെ ത്ത്ട്ട് ഓരോ കര ഉത്സവ അപ്പോം അഞ്ച ഇന്ന് അഞ്ചാം കരയാണെങ്കിൽ നാളെ ആ റാം കര അങ്ങനെ അപ്പൊ ഈ ഓരോ ദിവസവും വൈയ്കിന്നേരം പകൽക്കാഴ്ച ഉണ്ട് ഫ്ലോട്ടും ചെണ്ടമേളവും ഡാൻസും പാട്ടൊക്കെ വെച്ച്ട്ട് ഒരു ജൻഷന്ന്ന് അമ്പലം വരെ ഓരോ ജൻഷന് ന്ന് അമ്പലം ആദ്യവൊക്കെ നമുക്ക് ഇതെല്ലാം ഒരു ഇത് പത്താം ഉത്സവത്തിന്റെ അന്നായിരുന്നു പരിപാടിയിലാ അപ്പം ആ സമയം ആകുമ്പോ ഭയങ്കര തെരക്കാ തള്ളും തി ക്കും ഇടിയും എന്ന് വച്ചാ എ ഒര് ആ ഏഴ് കര കാണും ഒരമ്പലത്തില് അപ്പൊ ഏഴ് കരയിലേയും കൂടെ ഉത്സവം കൂടെ ഒരുമിച്ച് ചേർന്ന് ഭയങ്കര രസവാ അപ്പൊ അതുകൊണ്ട് ഓരോ ഉത്സവവും ഓരോ കരക്കാരുടെ ഓരോ ഉത്സവം വെച്ച് അങ്ങനെ അപ്പോ ഇന്ന് അ ഞ്ചാം കരക്കാരുടെ ഉത്സവം അഞ്ചാം ഉത്സവം തൊട്ട് ആറ് ഏഴ് അങ്ങനെ ട്ട് ഒമ്പത് വരെ വരും പത്തിന്റെ അന്ന്
ആഹ്
ആഹ് ഓ എല്ലാടവും ഇങ്ങനെ ദീപവൊക്കെ കത്തിച്ച് ദീപ കാഴ്‌ച പോലെ ഒരു പ്രദേശം മൊത്തം ദീപ കാഴ്ച പോലെ സെറ്റ് ചെയും അങ്ങനെ
ഓ ഉം
ഉം വല്യ ഉത്സവവാ പിന്നെ അത് ഈ ഒരു ഈ ഒരു അമ്പലത്തിൽ ഇത് ഒര് അമ്പലത്തിലെ മാത്രമാണ് ഇത് അല്ലാതെ മൊത്തം അമ്പലം ആകും പോലെ ഒര് പകൽ കാഴ്ചയാ മൊത്തത്തില്
ഉം
ഉം ഒന്ന് മാറുമ്പോ ഓരോ ദിവസം ഇവിടെ ഒന്ന് മാറുമ്പോൾ അടുത്ത ഉത്സവവാ അങ്ങനെ യാസിൻ
ഉം ഉം ഇപ്പൊ ഏതാനും ഉത്സവമൊക്കെ കഴിഞ്ഞു അല്ലേ
ആഹ് കഴിഞ്ഞ് ഇപ്പം ഞങ്ങടെ അവിടെ ഏറ്റവും അവസാനം ദേ ഇപ്പോ ഈ ഇടക്കൊരു കഴിഞ്ഞ കഴിഞ്ഞാഴ്ച ആയിരുന്നു ആ ഒരു ഉത്സവം
ആഹ്
ഇനി ഉള്ളത് ഞങ്ങക്ക് ഇരുപത്തെട്ടാം ഇരുപത്തെട്ടാം തവണ ഞങ്ങള് ഓച്ചിറ കാളകെട്ട് അങ്ങനെയൊക്കെ ഒറ്റ കാളകെട്ട് അത്
ആഹ്
ഇനി ഉത്സവം ഞങ്ങക്ക് അതാ പിന്നെ അത് കഴിയുമ്പോ ഓച്ചിറ ഉത്സവം തൊടങ്ങും ഇരുപത്തി എട്ടാം ഓണം ആവുമ്പോഴ
ഓ
ഹലോ
ആ ആ അടു അവസാ അവസാനത്തെ ഉത്സവം എങ്ങാണ്ടല്ലേ അത് അത് കഴിഞ്ഞാ പിന്നെ അടുത്ത വർഷം എങ്ങാണ്ടല്ലേ ഒള്ളു
പിന്നെ അടുത്ത വർഷം ഓച്ചിറ ഓച്ചിറ തുടങ്ങും വൃശ്ചികം തൊട്ട് അങ്ങനെ തൊടങ്ങും ഇതിപ്പോ ഇനി ഇതിപ്പോ കഴിയും ഇത് കഴിഞ്ഞു ഇനി ഉള്ളത് നമ്മൾ ഓണം ഓണം കഴിഞ്ഞിട്ടുള്ള ഓണം അതാണ് നമ്മളിവിടെ കോണാട്ടുകാരെല്ലാം ആഘോഷിക്കണ ഉത്സവം ശരിക്കും പറഞ്ഞാ ഓച്ചിറയിലെ കാള കെട്ട് ഉം അത് ഭയങ്കര ആഘോഷവാ ഓരോ താളം ഓരോരോ പിന്നെ എന്റെ തല വയ്ക്കുന്നതൊക്കെ ഓരോ പരിപാടിയാ ആഹ് കാള കാള കെട്ടുന്ന സ്ഥലത്ത് ഭയങ്കര പാട്ടും ഡാൻസും മേളവും പിന്നെ സദ്യ പല സ്ഥലങ്ങളും ഒത്തിരി കാളുകളുണ്ട് അപ്പൊ ഓരോ സ്ഥലങ്ങളിലായിട്ടാ ഒരു ഇത് ചെയ്യുന്നത് മ് ഇനി എല്ലാം കാണാം പിന്നെ ഇരുപത്തെട്ട ഓണത്തിന്റെ അന്ന് ഓച്ചിറ വരുമ്പോഴും കാണാം അത് കൊഴപ്പം ഇല്ല അപ്പഴും ഇതുപോലെ എല്ലാരും കൂടെ എല്ലാരും കൂടെ കൂടും അപ്പഴും എല്ലാരും കൂടെ ഇങ്ങനെ
അപ്പൊ രസമായിയിരിക്കുവല്ലേ
ഉം അവിടെങ്ങന ഇതുപോലെക്കെ ഉണ്ടോ
ഉ ആഹ് എന്നും ഇങ്ങനെ സന്തോഷയിട്ടിരിക്ക ഹലോ
ഓക്കെ ഓ ആഹ് ഹലോ കേക്കാം കേക്കാം ശരി എങ്കി ഉം